പറഞ്ഞോളു.
എന്താണ് പരിപാടി.
ഇവെടെ ഇങ്ങനെ കാറ്റും കൊണ്ട് ഇരിക്ക.
ആഹ്. ഞാന് ഫോണും. നോക്കി ഇങ്ങനെ കെടക്കേര്ന്നു. അപ്പം ഞാൻ വിചാരിച്ചത്. എന്തൊക്കെ സോഷ്യൽ മീഡിയകളല്ലേ ഇപ്പം.
ഓ ഒരുപാട്ണ്ട്.
സോഷ്യൽ മീഡിയ കാരണം നല്ലത് സംഭവിക്കുന്നു. ചീത്തയെ സംഭവിക്കുന്നു.
ശരിയാ നിങ്ങൾ പറഞ്ഞത്.
ഉം ഒരേ സാധനം കൊണ്ട് ഗുണ ഉണ്ട്. ദോഷവുംഉണ്ട്. എന്താ നല്ല രീതിയിൽ ഉപയോഗി പക്ഷെ ഏറ്റവും ആൾക്കാരും. ഇതായിട്ട് ഉപയോഗിക്കുന്നവരാ കൂടുതല്.
ആഹ് ശരിയ. കൊറോണ വന്നേന്റ ഷാണ്ലെ സോഷ്യൽ മീഡിയ കൂടിയത്.
ആ ചെറിയ കുട്ടികൾക്ക് വരെ ഫോൺ കൊടുക്കണ്ട വെന്നത് കൊറോണക്ക് ശേഷമ.
ആഹ് അതന്നെ.
ഓൺലൈൻ ക്ലാസ്സ് തൊടങ്ങിയതോട് കൂടി അല്ലെ. ഏറ്റവും കൂടുതൽ ഫോണ് കുട്ടികളിലേക്ക് എത്തി
ഓ ആ ഓൺലൈൻ ക്ലാസ് തൊടങ്ങിയതിന് ശേഷെന്നെ. അന്ന് കൊറോണ വന്നന്റെ ശേഷം പറഞ്ഞത്.
ആഹ് ആപ്പളാണല്ലോല്ലെ കൊറോണിക് ടൈമിലാണല്ലോ ഓൺലൈൻ ക്ലാസ് തൊടങ്ങിയെ.
ഓ അഹെന്നെ. കോണ് എന്താ അറ്ഞ്ഞതും കുട്ട്യേള് അപ്പം വെച്ചാണ്.
ആ അതെ. അതുവരെ ഇത്ര പ്രശ്നം ഇണ്ടായിരുന്നില്ല. നമ്മള് കൊടുക്കും മേടി യ്ക്കും നല്ലാണ്ട് ഇത്രയ്ക്കും അഡിക്റ്റ് ആയി പോയിട്ടില്ലാന്ന എനിക്കും തോന്നുംന്നെ. കൊറോണ ടൈമില്. നിർബന്ധം വന്നുപോയില്ലേ. ഓൺലൈൻ ക്ലാസ് ആയത് കൊണ്ട് ആ കുട്ടികൾക്ക് ഫോൺ കൊടുക്കണം. പക്ഷെ കുട്ടികള് എന്താക്കി അതിനെ. ഇന്നാ വേറെ രീതിയിലോട്ട് കൊണ്ടുപോയി. അതാണ് മെയിൻ
അതാണ് മെയിൻ എന്തൊക്കെയ ആത്മഹത്യങ്ങളാല്ലേ നടക്ക്ണേ?
ആഹ് എചി ഇപ്പൊ കയിഞ്ഞ ദിവസം തന്നെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഒരു കുട്ടീന്റെ ഇത് കണ്ടായിരുന്നോ? ഫോൺ കൊടുക്കാത്തേന്, ആഹ് അതെ എന്തൊരു കരച്ചിലാ അത് കരയുന്നെ. കെടന്ന് കാറുവാ എന്റെ ദൈവമേ അവരുടെ പാരന്റ്സ് ഒക്കെ എങ്ങനെത് അവര് അറിഞ്ഞിട്ടുണ്ടാവിലാ ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് വന്നത്.
അതാണ് ശീലായി പോയേ
ആ ശീലായി പോയത്കൊണ്ടങ്ങനെ.
എന്ത്ണ്, ഇപ്പൊ കുട്ടിയ്ക്ക് ഭക്ഷണം കഴി ക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഫോൺ വേണല്ലോ
ആഹ് നമ്മളെന്താ പാരൻറ്സ് എന്താക്കും വേം കഴിക്കാൻ വേണ്ടി ട്ടുള്ളൊരീതിൽ കൊടുത്തു പോകും ആഹ. ഓട്ടോമറ്റിക്കലി കൊടുത്തു പോകും പക്ഷേ അവർ
അതന് അങ്ങനെ ആയാൽ ഭക്ഷണത്തിന്റെ രുചിയ എന്താ ടേസ്റ്റ് ഒന്നും അറിയണില്ലല്ലോല്ലേ ഒ ാല്. ഓന ഫോണ് ങ്ങ് ഒ ാൽ പ്ലയിറ്റ്ക്ക് നോക്ക ക്കണില്ലല്ലോ ഫോണൊക്കെല്ലേ നോക്കണേ.
അതെ പ്ലേറ്റിൽ നോക്കിന്ന് ഇത് തീരുന്നു ണ്ടൊ രുചി എന്താ എന്താ സാധനം എന്ന് പോലും അവർക്കറിയില്ല.
ഇല്ല്യ
കൊടുക്ക കഴിക്കന്നെയാ ആഹ് അയ്യോ വയറ് നിറയുന്നുണ്ട്. പക്ഷേ മെന്റലായിട്ടാണ് പ്രശ്നം വരുന്നെ
ന്താണ് എന്താണ് ടേസ്റ്റ് അറിയ് ണില്ല.
ഇപ്പൊ എല്ലാരും തന്നെ ജോലിക്കാരായ അമ്മമാരൊക്കെ ആയിരിക്കൂല്ലോ അവർക്ക് പെട്ടെന്ന് കാര്യം ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക്കലി കൊടുത്തു പോകും എന്തൊക്കെ പ്രശ്നമായി ചെറിയ കു പ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ ഫോണിന്റെ എ ബി സി ഡി ഫുള് അറിയാൻ ഇപ്പൊ ചില കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്റെ മക്കള് പറയുന്ന കേക്കാ. ഹാ പക്ഷേ എന്റെ മക്കള് ഇങ്ങനെ പറയുന്ന കേക്കാം ഓരോ കാര്യങ്ങള്. അത് അഭിമാനത്തോട് കൂടി പറയല്ലേ എനിക്ക് ടെൻഷനാ
ഇന്റെൽ ഇസ്റ്റഗ്രാം അങ്ങനെ ഒന്നുല്ല വെറും യൂട്യൂബെള്ളൂ. ഇന്ക്ക് അറിയില്ല ഇൻസ്റ്റാഗ്രാമ് എങ്ങനെ എടുക്കൽ എന്നോ
ആഹ് കെറോസേഷ്യല് എന്തൊക്കെ ആപ്പുകളാണോ വരുന്നത് ഓരോ ടൈമില് ഈ യൂട്യൂബില് കൊറേ ചാനലൊക്കെ തുടങ്ങിയതേ ഈ കൊറോണ. ടൈമില്ലല്ലേ? ടിക്ക് ടോക്ക് ഓരോ ഷോർട്സ് വീഡിയോകൾ ഇട്ടിട്ടിട്ട് അത് പിന്നീട് ഒരു വ്ലോഗ് പോലെ ആയി. പിന്നെ അവിടെ പ്രശ്നായി എത്തു തിന്നുന്നതും എല്ലാം. എല്ലാം വ്ലോഗില് വന്നു അങ്ങനെ കൊറെ ആത്മഹത്യകൾ നടക്കുന്നുണ്ട്.
കെറേ ഉണ്ടേ ഒരുപാട് നടക്കുന്നുണ്ട്.
ഇപ്പ നമ്മള കുട്ടികള് തന്നെ ആ വ്ലോഗ് കാണുമ്പോൾ അത് വേണംട്ടോ ഇത് വേണംട്ടോ എന്ന് പറയാ ഇല്ലേ ആഹ് വാശി പിടിക്കണ്ട്
അവര് അപ്പൊ ചില ടൈമില് ഞാൻ പറയും അത് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ടൈം അല്ല വലിയതാകുമ്പം മേടിച്ചരാം അവര് ചോദിക്കുന്നത് ഇത്രയും ഞങ്ങളെപ്പോലുള്ള കുട്ടികളല്ലേ അത് ഉപയോഗിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വാങ്ങി തന്നൂട അതാണ് അവരുടെ ചോദ്യം
ഓലെ നിയന്ത്രിക്കണ സോഷ്യൽ മീഡിയ ആണ് ഇപ്പോള്ളേ
ആഹ് അതെ നമ്മളന്നും ഒന്നുമല്ല
ഉം
നമ്മക്ക് പറയാനുള്ള വോയിസില്ല
ഇല്ലല്ലാ
ഭക്ഷണം കഴിക്കണം എവിട ബസ്സില് പോയാൽ കൂടി പക്ഷെ എനിക്കൊക്കെ എന്ന് വെച്ചാ ഈ ബസ്സിലൊക്കെ പോകുമ്പോ ഫോണൊക്കെ എടുക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു എന്താ തലവേദന വൊമിറ്റിങ് അങ്ങനെയുള്ള ആളാ ഞാന്
ആഹ് എനിക്ക് അധിക കുടുത നേരം ഫോൺ കണ്ടിരിക്കാൻ കഴിയൂല്ല
ആഹ് കഴിയില്ല പക്ഷെ നമ്മളെക്കെ ഫോ ബസ്സിലൊക്കെ പോകുമ്പവെ എല്ലാവരുടെ തലകുന്നിഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന കാണാം നമ്മള എവിടെ ഒരു പബ്ലിക് ഇപ്പൊ നമ്മളൊരു കല്യാണ വീട്ടിൽ ചെന്നാലും കാണൂലേ കൊറെ ആൾക്കാരിങ്ങനെ ഫുള്ള് റീല്
ഇപ്പൊ നമ്മള് തന്നെ കല്യാണം വീട്ടി പോയാലും മക്കൾ അടങ്ങിരി ക്കട്ടെ വിചാരിച്ച നമ്മള് കയ്യിൽ വേം ഫോൺ കൊടുക്കാണല്ലോ ഏഹ്
ആരെയ കുറ്റം പറയണ്ടേ അറിയില്ല
നമ്മള് മക്കള പറയുന്ന് നമ്മള് തന്ന അയിന്റ
ആഹ് അതന്നെ അവരേംപറഞ്ഞിട്ട് കാര്യമില്ല നമ്മളും അങ്ങനെയായി
നമ്മളും ഫോൺ ഉപയോഗിക് ക്കുന്ന കുറവാണന്ന്പറഞ്ഞിട്ടേ നമ്മള് മക്കൾക്ക് കൊടുത്തു പോകാണേ
ആഹ് നമ്മുടെ ഇത് നമ്മള് തിരക്കിട്ട് എന്തെങ്കിലും ചെയ്യ്മ്പം നമ്മൾ ഓട്ടോമാറ്റിക്കൽ കൊടുക് അവിടെ അടങ്ങിരിയിക്ക് അതാക്ക് ഇതാക്കെന്നും പറഞ്ഞ് അത് പക്ഷെ ചെറുപ്പത്തിലേ ഇങ്ങനെ തുടങ്ങുമ്പം അവർക്ക് അതൊരു ശീലവ പിന്നീടാണ് അവർ മ കിട്ടാൻ പറ്റാത്തെ ഇന്നാ കൊച്ചിൻ്റെ തന്നെ അവരുടെ പേരന്റ്സ് പ്രതീക്ഷിച്ചോ ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും
ഏഹ് പിന്നെ അത് പത്ത് വയ് സായ കുട്ടി അരുമ്പളൊക്കെ
ആഹ് എത്ര ഇണ്ടത്
ചെറിയ ഒരു കുട്ടി എന്താപ്പ ചെയ്യല് നമ്മള് സോഷ്യൽ മീഡിയന്റെ അഡിക്റ്റ് ആയാല്
അഡിക്റ്റ ഇനി ഇനിയും അങ്ങോട്ടുള്ളവരൊക്കെ ഇതെന്താ എങ്ങനെ നിർത്തും എന്താ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ
ഉം പിന്നെ എന്താണാവോ ആഹ് ഇതന്ന സമൂഹം
ആഹ് അതെ അത് കുട്ടികൾക്ക് കൊറെ വാശി കൂടുന്നുണ്ട് ഓരോ സാധനങ്ങൾ കണ്ടിട്ട് ഒന്നുല്ലാതിരിക്കുന്നവരുടെ അല്ലെ ഫോണ് കണ്ട് വാശി പിടിക്കുമ്പോ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഉളളന്നെ വാങ്ങി വാങ്ങി കൊടുക്കാൻ കഴിവുള്ളോരും കുട്ടികളുടെ അതനുസരിച്ച് വാങ്ങി കൊടുക്കുമ്പോ അവിടെയും പ്രശ്നാവും
അതേ രക്ഷിതാക്കൾക്കിപ്പ ഒന്നും പറയാൻ പ പറ്റാത്ത അവസ്ഥയേണ്.
ആ വേണെന്നും പറയാൻ പറ്റില്ല വേണ്ടെന്നും പറയാൻ പറ്റില്ല.
വേണ്ടാന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ട് വേണന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ട് രണ്ടും ബുദ്ധിമുട്ട് തന്നെ.
ആഹ്
വേണ്ടന്ന് പറഞ്ഞാ മക്കള ആത്മമാഹത്യക്ക് പോവാണ് അത് വിചാരിച്ച് നമ്മള് രക്ഷിതാക്ക മക്കളൊന്നും മിണ്ടില്ലല്ലോ
ആഹ് അത് പേടിച്ചിട്ട് നമ്മൊന്നും മിണ്ടൂല്ല. നമ്മക്കെ നമ്മുടെ കുട്ടികളാണല്ലോ പക്ഷെ അവരെ നല്ല രീതിയിൽ വളർത്തണന്നുണ്ട്.
ഞാനിവിടെ സമയം വെ ഉച്ചക്കാ പത്ത് മിനിറ്റ് തരള്ളു അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് തരള്ളു പറയല.
ആ ആ ഞാനിവിടെ ഒരു ദിവസം അരമണിക്കൂർന്ന് പറയും. ഞാൻ പറഞ്ഞേക്കുന്ന പകലൊന്നും കാണണ്ട രാത്രി ഫുഡൊക്കെ ക
ചെറിയോന് വിഷയല്ല വലിയോന്റെ കയ്യിൽ കണ്ടാലേ ചെറിയോന് കിട്ടണം ഓന് പത്ത് മിനിറ്റാണെങ്കി ഇൻ ഇന്ക്ക് പതിനഞ്ച് മിനിറ്റ് വാണന്നറിയും ഇന്നോട് നിങ്ങൾ ക അവൻ കൊടുത്തിലെ ഇൻകും വാണം അല്ല ഓര കയ്യില് കണ്ടാ മതി
ആഹ് ആഹ് അപ്പ കൊറെടൈം കണ്ടു എന്നാണ് മന മൂത്ത ആൾ വിചാരിക്കുന്നത് ഒരു കൊറേ സമയം കണ്ടു അമ്മ അവന് അത്രയും ടൈം കൊടുത്തു പിന്നെ എനിക്ക് ജസ്റ്റ് ആ ചെറിയ ആള് ഫോൺ എടുത്താൽ മതി മൂത്ത ആൾ പറയും അവന് എടുത്ത് ഫോൺ എനിക്ക് എക്സ്ട്രാ ടൈം വേണം എക്സ്ട്രാ ടൈം
ആഹ് അങ്ങന തന്നെയാണ് ഇവിടെണ്ട്
എന്താ ചെയ്യാലേ
ഉം എന്താപ ചെയ്യാ ഓൽ പറിണേക്കെ നിക്കല്ലാതൊരു നിവർത്തിയില്ല.
ഉം എന്നാലും ആ ഒരു ടൈമ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ
അങ്ങനെന്നെ ഞാൻ ടൈം വെക്കല അത് കഴിഞ്ഞാ ഞാൻ കൊടുക്കലില്ല
ആഹ്
ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ സോപ്പിട്ട് ഇങ്ങനെ വരും.
ആഹ് അവർക്ക് മാക്സിമം എന്തൊക്കെ ചെയ്യാം. ഇത് കേൾക്കുമ്പോ നമുക്ക് ഭ്രാന്ത് പടിക്കും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ
പറഞ്ഞെന്നെ പറിമ്പോ ഒന്ന് കൊടുത്തൊക്കെ ചെയ്യും കൊടുക്കൊക്കെ ചെയ്യും ഞാന് അങ്ങനെ പറയുമ്പോ ഒന്നാട് കൊടുക്കും. അതില് പിന്നെ മിണ്ടാകും പിന്നെ വരും കൊറ
ആ കുറച്ചയ്യുമ്പോ വീണ്ടും വരും തരുവോ തരുവോ ചില ടൈമില് ഇങ്ങനെ ഇത് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ദേഷ്യം പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യന്ന് പറഞ്ഞ് പോയിട്ട് അവര് അപ്പൊ ആ ഒരു ഡയലോഗ് കേട്ടാൽ അവർക്ക് സുഖ.
ആഹ് അതാണ് അല്ല നമ്മള് സമയം വെച്ചോണ്ട് അത്ര ടൈമേ ഓല് കാണുള്ളൂട്ടോ അതിലേറേ കാണൂല.
ആഹ് ആ ഇപ്പളെ അങ്ങനെ ശീലിച്ച് കഴിഞ്ഞ ആ അതെ അഡിറ്റ് ആവാണ്ടി ഇരിക്കുന്ന നല്ലേ.
ആയിരിക്ക നല്ലതണെ അതാണ് ആ ടൈംമിങ് ആവുമ്പളേ അതിനനുസരിച്ച് ഓൽ ഇപ്പ ആവണേ ഉള്ളൂ
പിന്നെ ചേർക്കണ്ട ആവിശ്യം ഇല്ല
പിന്നെ ഒരു ഇതായി ഒരു ആ ഒരു ഇതിലങ്ങ് പോയിക്കഴുമ്പോ അവർക്ക് അറിയാം ഇത്ര ടൈമേ തെരുവുള്ളൂ കൂടുതല് ചോയ്ച്ചിട്ട് കാര്യല്ല ആഹ് അങ്ങനെ അങ്ങ് പോയാ പ്രശ്നമില്ല ഇത് കൊടുക്കാണ്ടിരിക്ക ചോദിക്കാനും പറ്റില്ലല്ലോ ചെല ഓൾ ക്ലാ
ക്കാനൊക്കെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി പൊഴേലേ ഞങ്ങളവടെ പൊഴയാണ് അപ്പൊ അവിടെ കൊറ - കളിക്കാൻ പോവും അപ്പൊ അങ്ങനൊക്കെ സമയം പോണോണ്ടേ
ആ ഇവിടെ ഒണ്ട് ഒരു- ആ ഗ്രൗണ്ട് ഒണ്ട് ഇവടെ പക്ഷെ ഈ വെയില് കാര അങ്ങനെ ഞാൻ പകലങ്ങനെ വിടൂല്ലായിരുന്നു അമ്മാതിരി വെയിലല്ലേ വൈന്നേരം ഒരു നാല് മണി ആവുമ്പം - ഞാൻ വിടും ഇവിടെ കൊറേ കുട്ടികളുണ്ട് അപ്പൊല്ലാരും കൂടി അങ്ങ് പോകും അപ്പ പിന്നെ കൊറേ - ടൈം അങ്ങനെങ്ങ് പോയ്ക്കോളും
ഇവിടെ അങ്ങനെ തന്നേ ഒരുപാട് കു ട്ടികളണ്ടായൊണ്ടേ ഇവടെ തണൽത്തിരുന്ന് കളിക്കെ അങ്ങനെ എന്തെങ്കിലൊക്കെ ചെയ്യും അവര് അപ്പ വല്ലാതെ ഫോണുപയോഗിക്കൂല
ആ കളിക്കാനാളുണ്ടേൽ പ്രശ്നമില്ല ഇവരിങ്ങനെ ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോളാണ്-
അതാണ് ഒറ്റക്കിരിക്കുമ്പോ ഓൾക്ക് ബോറ് ബോറടിക്ക്ണ്ട് പറയും
ആഹ് അതെ
ഇപ്പൊ ഈ ഗെയിമുകളൊക്കെ പല വിധവല്ലേ ഇവിടെ ഇരുന്ന് ഇപ്പ നമുക്ക് രണ്ടു പേർക്കും വേണെങ്കി- എങ്കില് ഓൺലൈൻ ഗെയിമ് കളി
ആ ഗെയിം പിന്നെ കൊറവാട്ടാ ഫോണില് ഗെയിമൊന്നുംമില്ല ഞാൻ കേ മാറ്റാൻ സമ്മയിക്കേണ്ട ഫോണ് ഹാങ് ആകും പറഞ്ഞാണ്ട് പറയലാ
ആ അല്ലാ പൊതുവെ അങ്ങനെയല്ലേ ഇപ്പൊ ഒരു ഇവിടെ ഇരുന്ന കുട്ടി അ അറ്റത്തിരിക്കുന്ന കുട്ടിയായിട്ട് ഗെയിം കളിക്കുന്നു പൈസ പോവുന്നു ഒരു ഇൻ ഇൻട്രസ്റ്റ്- റ്റില് പൈസ കൊടുത്ത് കൊടുത്ത് കളിക്കലാ ലാസ്റ്റ് നഷ്ടം വരുമ്പളേ നമ്മളറിയൂ
നമ്മളേ അറിയോള്ളൂ
അങ്ങനെ നടക്കുന്ന ആത്മഹത്യകള്
ഏയ് അങ്ങനെ ഒരുപാട് ആത്മഹത്യ വേറെ നടക്കുന്നുണ്ട്
ആഹ് ഉം എന്നാ ശരിയെടാ എന്നാലേ എനിക്കൊരു കോള് വരുന്നുണ്ടേ ആ ഓക്കെ
ഓക്കെ